ഉം എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം.
ഉം കിടക്കറായോ? ഏഹ് ഭക്ഷണം കഴിച്ചു കിടന്നല്ലേ
ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലന്ന് ഫുൾഫോണുമ്മേലാ
ആഹ് ആഹ് ഹാ ഹാ ഹാ ട്ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കണം.
ഏഴ് കോള് കൂടിയിട്ടതൊന്ന് കഴിഞ്ഞു കിട്ടിയ സമാധാനമായിന്നൊന്ന്.
അതെന്നെ
നാളെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവുവയാണ് അപ്പോ അവിടുന്ന് എതായാലും കോള് വിളിച്ചിരി ക്കാൻ പറ്റൂല അറ്റപുളി വിളിക്കണ വിചാരിക്കൂല്ലേ?
ആഹ് അങ്ങനെ തന്നെ ഞാനും വിചാരിചേ പിന്നെ ലാസ്റ്റ് ആദ്യൊക്കെ ഞാൻ റൂമിൽ എങ്ങനെ ഇരുന്നേനു അപ്പൊ ഓര് ഓർക്കൊരു ഇത് അത് പിന്നെ ഞാനെ എന്ത് ചെയ്തു. ഹാളിലേക്കെ എന്നും വർത്താനം പറയ ഹാളി സിട്ടോ‌ട്ടിൽ ഒക്കെ റൂമിലേക്കങ്ങു കേറാതായി ആഹ് ഇനിയിപ്പോ ആ ഏഹ് എന്താന്ന് ചോദിച്ചാല് അതു എന്താ നമുക്ക് എന്താ കാര്യം പറയാലോ അതെന്താന്ന ഒന്നും ചോദിക്കൂല അത് പിന്നെ എന്താ നമ്മള് ഇങ്ങനെ നമ്മളെന്താ ചെയ്യണ ങ്ങനെ പ നിരീക്ഷിക്കൂലേ ഇപ്പൊ ഇപ്പ എന്നോട് ചോദിച്ചു ആരത് വിളിച്ചത് ചോദിച്ചാ പറഞ്ഞ ഏതൊ ഒരു പെൺകുട്ടി. നിങ്ങള് എന്താ ജില്ലന്റെ പേരുള്ളവരോ പറയാം. അപ്പൊ അ അത് ജില്ലന്നാണന്ന് പറഞ്ഞു എന്താ ആരാ വേറൊന്നു എനിക്കറിയില്ലാന്നും പറഞ്ഞു ഇങ്ങനൊരാപ്പ് ഇങ്ങനൊരാപ്പ് പ്പുണ്ട് എന്താ അപ്പ ഇങ്ങനെ ഒരു ടാസ്ക് എനിക്ക് തന്നക്കണ അതു അത് പറഞ്ഞു ഏഹ് അത് പിന്നെ വേറൊന്നും ന്നോട് ചോദിച്ചോന്നൂല്ല ഉം.
പിന്നെ എന്റെ ഹസ്ബൻഡ് ഒന്നും സമ്മതിക്കുവേയില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട്
അതെ ഏഹ് ഞാൻ എങ്ങനെ പറഞ്ഞൊപ്പിചിന് എനിക്ക് ഇങ്ങനെ ആയക്കോന്നും ചെയ്യൂല്ല
ആഹ് എന്താചാല് ഒക്കെ പറ്റിപ്പാണ് അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ചെന്ന് പെടുകയും എന്നൊക്കെ ഇപ്പ പറഞ്ഞ എപ്പോളും അങ്ങനെ തന്നെ ചീത്തേണ്‌.
ഹഹഹ അതെ ങ്ങനെ ആ അങ്ങനെ തട്ടിപ്പാണ് വട്ടിപ്പാണ് പിന്നെ ഇതും പറയും എന്താ വെച്ചപ്പോ എന്ത ബോയ്സ് ആയിക്കറ ബോയ്സ് ഒന്നല്ല പിന്നെന്റെ ഏട്ടത്യ ഇടീക്ക് ന്നെ കൊടന്നക്കണത് എന്തോള ചിത് പരിചയപ്പെടുത്ത നോക്കണേ അപ്പൊ പിന്നെ ഓള കണ്ട് ഞാൻ ഓലക്കൊക്കെ വിളിക്കുന്നത്റിം ഞാന്
ന്തറഞ്ഞാലും സമ്മക്കൂല്ല
ആ അതെല്ലെ ഉം അ ന്നെ ആ
ങ്ങിനോടും ഒരുപാട് ഫോണിൽ ഒരു ടൈമ് കഴിഞ്ഞാൽ ഓൺലൈനിൽ കണ്ടാലൊക്കെ ചീത്ത പറയും അപ്പൊ പിന്നെ ആളോട് ഇതിനെപ്പറ്റി ആരുണ്ട് പറഞ്ഞിട്ടും കാര്യല്ല
ആഹ ആ ഹെ ഹ് ഞാ ഞാൻ ഇൻസ്റ്റ ഒന്നും ഉപോഗിക്കൂല്ല യൂട്യൂബിലാന്നുണ്ടെങ്കിൽ പിന്നെ അറിയില്ലല്ലോ ഹ്.. ഹ്.. ഹ് ഹേം പിന്ന ഞാപ്പൊ ഞാൻ ചോദിച്ചാല് ഞാൻ പിന്നെ എന്തേലൊക്കെെ വിളിച്ചഞാന് ഭരേ കല്യാണംകഴിഞ്ഞിട്ട് എത്രായി
ഇന്റെ കല്യാണം കഴിഞ്ഞട്ടൊക്കെ പത്ത് വർഷായി
അതെല്ലെ എന്റത് ഒമ്പത് വർഷയി ആഹ ആ ആ
ആ അ അൻക്ക് ത്ര മക്കളാ
ഇൻക് രണ്ടാൾക്കാര രണ്ടാളിന ഒരാള് ഏഴാ രണ്ടാം ക്ലാസ് പഠിച്ചാണ് ഏഴു വയസായി മറ്റേ പിന്നെ പത്തു മാസമായിട്ട് ചെറിയ കുട്ടിയ ഹെ
ഇന്റെ മോന് അതേപോലെ യെ നാലിലാണ് ചെറുത് യു കെ ജയിലാണ്
എൽകെജി യേം അങ്ങനെക്കാന്ന് ഇതാ അതന്ന തീര ഒന്നിനും അയക്കൂലേനു
ആഹ്
ഇപ്പൊ ഞാനൊന്നും രണ്ടും പറഞ്ഞാണ്ട് ഇങ്ങനെ പിടിച്ചിക്കലാണ് ഞാന്
ആഹ ആഹ ഹാ
എന്തെങ്കിലൊക്കെലരെ നമുക്ക് സ്ത്രീകൾക്കായിട്ട്ന്തെങ്കിലും ഒരു വരുമാനം കിട്ട ന്ന് വെച്ചാല് നമ്മള കാര്യങ്ങ എന്തിനും ഓലോട് ചോദിക്കുബോ ഓല് ചെലപ്പോ ഓലക്ക് പല ബുദ്ധിമുട്ട് ട്ട പോല ഇപ്പ പറ്റൂല അങ്ങനെയൊക്കെ പറയും അപ്പൊ നമ്മളത് കേൾക്കേണ്ടി വരുല്ലേ ചെയ്യൂല എന്ന് വിചാച്ചിട്ടല്ലോ ഓൽക്കൊണ്ട് ഇഷ്ടപോലെ ബുദ്ധിമുട്ടുകളും
ആ അതേ വീട്ടില് ആ അത ചെലവും കാര്യങ്ങളൊക്കെ ഓലടുത്തന്നെ അല്ലേ ഇനിയിപ്പോ എത്തൂല്ലേ നമുക്ക് ചിലപ്പോ ചില പുതിയാൾക്കേ ഉണ്ടാവും അതിതൊന്നും പൈസ ഒന്നും ത തികയില്ല ആ അത
എന്ത് കണ്ടാലും അയിന് ആവശ്യക്കാരം
ആഹ അതെ അതെ പിന്നെ അതുപോലത്തെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോ നമ്മള് പൈസ ഇല്ലാത്തിന്റെ പേരില് നമ്മള് നമ്മൾത് ആ നമ്മൾത് മാറ്റി വെക്കും മക്കളുടെൊക്കെ അതെ
ആ മക്കൾതൊക്കെ പിന്നെ മക്കള് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെരോട് പറഞോക്ക
ആ അതന്നെ എന്താണെങ്കിലും പൈസുണ്ടാകുന്നത് അത് എത്ര കിട്ടിയാലും ഉപകാ എന്ത് ആ ഉപകാര എന്ത് ആ അ ആവശ്യാണ്
കിട്ടണോർത്തോളം കിട്ടട്ടെ എന്നുള്ളര് തില് ഞാന് ഇപ്പ വന്നിട്ടോളൂട്ടോ അതില് ഉം ഞാനിപ്പ നാലിസ ആയിട്ടള്ളൂ അങ്ങനെയൊക്കെ കേട്ടപ്പ അങ്ങനെ ഒന്ന് ഇറങ്ങി നൊക്കിയതാണ് എന്താ ഒന്നക്കും പോയി ഇതുവരെ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയതാ ഒന്നിനും സമ്മതിച്ചട്ടൂല്ല പഠി കാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും പോവാനൊന്നും സമ്മയിച്ചില്ല
ഏഹ് പോയിനോ ഡിഗ്രി കയി പോയിനോ
ഇല്ലേ അങ്ങനെ കൊടുത്തിട്ടീന അവന് കല്യാണൊക്കെ കഴിഞ്ഞ് പിന്നെ അയിനൊന്നും പോവാൻ സമ്മയിച്ചില്ല
അങ്ങനെ പ്ലസ്ടൂന്നായിനു കല്യാണം പിന്നെന്നും പോയിട്ടൊന്നുല്ല ഉം
ആഹ് എന്താ പറയാ
പൊറ് ആഹ് ആഹ് അതെ ഇപ്പ ഇങ്ങനെ ഒരു എന്താ എന്താണ് ഇടങ്ങാറാണ് ഒ പഠിച്ചാൽ മതിയായിരുന്നുന്നല്ലേ
ആഹ് പഠിച്ചാ മതിയേന എനിക്കിപ്പോഴും ഇഷ്ടാ പോണത് ഇപ്പോഴും ഹസ്ബൻറിിന്റെ ഒരു സമ്മത ഇല്ലാത്തുകൊണ്ട് ഇങ്ങനെ
ആഹ് ആഹ് ഉം ഓല് ഇവിടെ ഉണ്ടോ അതൊ ഗൾഫിലാണോ
ഗൾഫിലാണ് ഇപ്പ വന്നു പോയതാ
അതെല്ലെ ആഹ്
ആഹ്
ഉം അതെ ഒരുവിധം പെൺക്കൂട്ടതൊക്കെ അങ്ങനെ തന്നെ ഉം ഇവിടെ എന്താ ഹസ്ബൻഡ് തന്നെ ന പഠിക്കണോടോ നെ പോയി ജോലി ചെയ്യണോന്ന് അങ്ങനെ ഇതൊന്നുല്ല താല്പര്യമൊന്നുല്ല പിന്നെ എനിക്കല്ല എന്താ വെച്ചാ മാസം ഞാൻ ഇപ്പ ചോയിച് വെടിച്ചും ഞാന്
ആ ആഹ് ഹ ഞാനിങ്ങനെ പറിം എന്താ ഒ ഒന്നും പഠിപ്പൊന്നും വിവരൊന്നുല ഇല്ല ഇനി കല്യാണം എന്തെങ്കിലുക്കെ ഒന്ന് പെട്ടെന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം വന്ന അടിച്ചു വരുത്ത് തുടുക്കണ പണി അറിയാററിയും ഞാൻ ഞാൻ പറി എങ്ങട്ടാല് അടിച്ചാരി ഒരു തുടക്കാൻ പോയാലോ വിചാ കയ്യിലൊരു പൈസല്ലാഞ്ഞിട്ട് എന്നൊക്കെ പറയ്പോ ആനെ അടച്ച വരുത്തൊടക്കാൻ വിട്ടിട്ട് ഇപ്പൊ എന്താ അയിന്റെ ഗതികടൊന്നും എനിക്ക് വന്നിട്ടില്ല പറിയും ഉം ആ അതാ പിന്നെ ഓല് പറയാ ഓല് ഓലെ ഓലെ മനസ്സിൽ എന്താണ് ഓലെല്ലാം ചെയ്തു തരുണ്ണ്ടല്ലോ അങ്ങനെ ഒരുതേക്കാരം പക്ഷെ നമ്മളെ മ നമ്മളെ മൈന്റ് എന്താണെന്നുള്ളത് ഉം ക്ക് അറിയില്ലല്ലോ
ഒരു കാര്യംങ്ങനെകാലൊയിച്ച നമ്മളീ പറയണ പിന്നെ എന്താ
ക്കെറഞ്ഞാല് നമ്മൾ ഈ ഇസ്റ്റയിലൊക്കെ തുറന്നാ എന്തെല്ലാ ഡ്രസ്സുകളും സാധനങ്ങള് ഒക്കെ എല്ലും നമ്മള് പെണ്ണുങ്ങളല്ലേ എല്ലേനും ആവശ്യ ക്കാല്ലോ ഹസ്ബൻഡുമർക്ക് എന്താണ് രണ്ട് പെരുന്നാൾ വന്നാ അയിന് ഡ്രസ്സ്ടുത്ത് തരാ പിന്നെ അത്രേ അ അത്യാവശ്യള്ള എന്തെങ്കിലും കല്ല്യാണം ഉണ്ടെങ്കി അപ്പം എടുത്തു തരും അല്ലാതെ എപ്പളും ഡ്രസ്സ്‌ തരാനൊന്നും എല്ലാ
ഉം ഉം ഞാൻ ഞാന് ഇങ്ങനെ ആ അതെ ഞാൻ എങ്ങനെ ആലോച്ചും നമ്മൾ എന്തേും കിട്ടെ കുറച് നമക്ക് ചിലവിനടുക്ക വാക്കി എല്ലാ സേവെയ്യ ഏഹ് ഞാന് അങ്ങനെ ചിന്തിക്കണ അപ്പൊ ഓല് ഓല്ക്
ഇൻക്ക് എന്താ റയാ ഇൻക്ക് ഭയങ്കര ഇഷ് ഇിറ്റ ഡ്രസ്സ് ആൾ ഇങ്ങനെ മാറി മാറിട പക്ഷെ കിട്ടൂലട്ടോ സത്യം പറഞ്ഞ ഇല്ല ഡ്രസ്സ്ല്ല എന്താ ഇങ്ങനെ
ഉം അല വീട്ടില് എട്ടെത്തിയോളോ അനിയത്തിയോളോ അരലൊക്കെ ഉണ്ടോ
ഇന്റെ ഇല്ലല്ല ല്ല ഞാന് ചെറിയ മോളാണ് എനിക്ക് പിന്നെ ഒരു ബ്രദറുണ്ട് ഇപ്പ ഏതായാലും ബ്രദറിന്റെ വൈഫ് എന്താ ഇൻ്റെ പ്രായത്തിലുള്ളവരുനേണ് ഇന്റെയിലേറെ ഒരു നാല് വയസ്സ് കുറയും ന്നാലും ഞങ്ങള് സെയിം തടിയും വലി ഇപ്പൊക്കെ ആതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങൊട്ടും ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെങ്ങനെടും
ആഹ് നമ്മള് ത തയ്യാറുണേനും ഇനി പുറത്ത് പോയി ജോലി ചെയ്യാനും പഠിക്ക നൊക്കെ തയ്യാറാണ് ഓരോരൊ ഇഷ് ഇഷ്ടം കൊണ്ട് ഓന് ഓന് ഇഷ്ടാണ് ഇപ്പ ഇങ്ങനെ ഇതാവണം നമ്മള് വീട്ടിലിക്കണം എന്നുള്ളത് അത
ത്തനെ പിന്നെ എൻ്റെ അതേ വൈബാണ് ഞങ്ങൾ ഭയങ്കര ഉം നല്ല ഞങ്ങളാണ്ടാളും നല്ലേ എല്ലെങ്കൊണ്ട് ഡ്രെസ്സിങ് അതേപോലെ എങ്ങട്ടേലും പോവ ഫുഡ് ഒക്കെ ങ്ങള് ഒരേ വൈമ്പാന്ന്
ആഹ് ഞങ്ങള് ഇങ്ങലെ പറഞ്ഞിക്കും ഞാന എൻറെ ഏട്ടത്തിയാളിങ്ങനെ നമുക്ക് എങ്ങട്ടേലും പോണേണ്ടങ്കി ഇനി വന്നിട്ട് പൊറത്തുക്കെ ആഹ് ആഹ്...
ത്യാസം ഒന്നും ഇല്ലാത്തൊണ്ട് ഭയങ്കര സങ്കടാ ഒരു വൈബ് വേറെ തന്നെയല്ലേ ഏത്തിയും അന്ജത്തിയ ഒക്കെ ഉണ്ടാവണത്
ആഹ് അതെ അതെ എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടം അതേപോലെ ഇങ്ങനെ നല്ല വൈബീ ഇങ്ങനെ ന ഞങ്ങക്ക്ല്ലാവർക്കും ഇഷ്ട തന്നെട്ടോ
ആഹ് എനിക്കു ഇഷ്ടാ ഞാനും നോക്കാണ് ഒരുവിധം കഴി ഇങ്ങനെ നടക്കും എന്റെ വീട്ടിൽ വന്നാ ഞാൻ ഫുള് അടച്ച് പൊളച്ച് പിന്നെ പോവാനാകുമ്പോക്കിന് ഭയങ്കര സങ്കട ല്ലരും പോ നാളെ മുതല് ഒന്നിനും പറ്റൂലല്ലോ ഇഷ്ടള്ള പണിയിക്കാൻ പറ്റൂലല്ലോ ഇഷ്ട എള്പ്പം കെടക്കാൻ പറ്റൂലല്ലോ ഇഷ്ടമുള്ളത് ഇണ്ടാക്കാൻ പറ്റൂലല്ലോ അവിടെ പിന്നെ എല്ലാ എല്ലാരും ഇഷ്ടം നോക്കണ്ടേ
ആഹ് അതെ അവിടെ അവിടെ എങ്ങനെയാണ് കുടുംബത്തിലാണോങ്ങക്ക എല്ലരുംണ്ടോ?
ആഹ് കുടുംബത്തിലാണ് കുടുംബത്തി
ഉം ഉം അതെ ണങ്കീ പിന്നീ കൊഴ ആഹ് അതേ അഹ് അതേലെ എന്താ? ആഹ് അങ്ങനെല്ല ഇഷ്ടവൈന്നേരം ഇഷ്ടല്ലന്ന അനെ ഉണ്ടാക്കാന ഒന്നും പറ്റില്ലല്ലോ
ആഹ് ഇല്ലല്ലോ ഇപ്പൊ നമ്മള് ഒന്നും വേണ്ട ഒരു ആംബ്ലേറ്റ് അടച്ച് കഴിക്കണംന്ന് തോന്നിയ എന്തലും സ്വന്തം വിട്ടിലലേ പറ്റുള്ളൂ ഉം
എവിടെ ആണെങ്കിൽ എല്ലാരും അങ്ങനത്ത മുട്ട കാണും ക്ഷേ പണ്ടും മക്കൾക്ക് ഉണ്ടാക്കും നമ്മളത് അവിടെ
സ്വന്തമായി ഒരിടം വേണം നമ്മൾ പെണ്ണ്ങ്ങാക്ക് അല്ലെ ഉ
ഉം പിന്നെ മക്കളെ ഒറങ്ങിയോ?
അ മക്കള ഒറങ്ങിയ കൊണ്ട് ഒരാൾറങ്ങി ചെറിയ മോള ഉറങ്ങിയിട്ടില്ല വലിയ മോന ഉറങ്ങിണു ഒന് കളീ കാണാ നീച്ചോണ്ടേം
ഏഹ് എല്ലാരും കളിയാണന് വിചിക്കണല്ലേ
ആഹ്
ഇന്നൊരു താത്ത പറയ ണ്ടായി എന്ത് മൂന് മദ്രസക്കടക്കും പോയിട്ടില്ല എഹ് മൂന്നണിക്ക് ആഹ്.. കളിയാണ നീച്ചിട്ട് എന്താ ബെസി ഓലോ കളി കഴിയല്ല കൊറെ നേരം ഇണ്ടായിക്കണ് എന്താ രണ്ടാള് ഈക് ഇക്വലയിറ്റ് സമായിട്ട് അങ്ങനെ കൊറേ നേരം ണ്ടായിക്കണ് കളിന്നൊക്കെ പറഞ്ഞ്
ആഹ് നല്ല കളിയനു എന്നൊക്കെ പറയണ്ട് ഉം ന്നാല അർജന്റീന തോൽക്കുന്ന് പറഞ്ഞതാണല്ലോ പക്ഷെ ജയിച്ചല്ലോ
ആ ഹ്ആഹ് അതെ അതെ മദ്രസക്കൊക്കെ നിങ്ങളെ വീട്ടിൽന്ന് പോവാൻ പറ്റുവോ
അയിന് സ്കൂള് മദ്രസ് ഒന്നിലാണ്
ആഹ് അങ്ങനെ കൊഴപ്പില്ലാലേ ആഹ് ആഹ് ആഹ് ആ.. ആഹ് അതോണ്ട് കൊഴപ്പല്ല
ഉം
ഉം
ഞാൻ അത് വിചാർച്ചിട്ടന്നേ എന്റെ വീട്ട്ന്നും കൂടി പറഞ്ഞേയ്ക്കാ കണ്ടാ ഞാൻ സ്കൂളിൽ ചേർത്തതന്നെ. കാരണം ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല പിന്നെ ഇപ്പ നമ്മള് അവടെ തന്നെ നിക്കല് നട് ക്കൂല്ല ഉം അപ്പൊ രണ്ടു വീട്ട്ന്നും കൂടിം പോവാൻ കണ്ടുള്ള സ്കൂളിൽ ചേർത്ത്. ഉം ഉം ആഹ് ഉമ്മീറ്റങ്ങനെ ചോദിച്ചാല്. എന്തായാലും ഉമ്മ ഉമ്മ നമ്മളമ്മാര് അത് വേറല്ലേ. കേറി ചെന്നോട്ത്ത് കേറി ചെന്നോരല്ലേ, ആ ഓക്കെ ഉം ഇന്ന ശരി.